എന്താ വിശേഷം?
എവിടെയോ
എന്താ സുഖായിരിക്കണു കൊഴപ്പ ഇപ്പൊന്നുല്യ.
ആ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
കുട്ടികളോ? മക്കളില്ലേ ആ എത്ര ആളാ?
രണ്ടാള്.
ആ വല്യ കുട്ടികളായോ?
ഇല്ല വലുതല്ല.
ഉം ആണല്ലേ ആ. ഇവിടെ മൂന്നാള്.
ആഹ് അല്ല.
ഉം. മൂത്താൾക്ക് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തൊൾ മൂന്നര വയസ്സ് ചെറിയ ആൾ
ആ. എന്താ ഏ എന്തോ എടുക്കുവായിരുന്നു?
എങ്ങനെ ഞാൻ വെറുതെ ചെയ്യാം ഒന്നുല്യ. പ്രത്യേകിച്ച് ഒന്നുല്യ വെറുതെ ഫ്രീ ആയിരിക്കായിരുന്നു. ഉം ഫുഡ് കഴിച്ചിട്ടില്ല കഴി ക്കണം.
എന്തായിരുന്നു ഫിഷ്
സ്പെഷ്യല് ഇല്ല മീൻ അല്ലല്ല മീൻ ഫ്രൈ ആണ് മീൻ ഫ്രെയ്യ് പിന്നെ സാമ്പാർ അവിടെ എന്താ സ്പെഷ്യല്
ക്കനുണ്ട്
ആ
മ് ആ ഫ്രൈ ഉ അവിടക്കെ വേറേ ആ അവിടെ ട്ടെ മീൻകറിഒക്കെ ഏത് സ്റ്റൈലില വെക്കുന്നത് നമ്മുടെ സാധാ-
സാധാ പോലെ തന്നെ മുളകിട്ട്റി വെക്കും പിന്നെ തേങ്ങ വറുത്തര ച്ചിട്ട് ത്ത ങ്ങനെ വെക്കും
അതെങ്ങനാ ഉണ്ടാക്കുന്നേ
എന്ത് തേങ്ങ വറുത്തരച്ചതോ തേങ്ങ വറുത്തരച്ചത് നമ്മള് ചട്ടിൻണ്ടല്ലോ ഞാൻൺ മൺചട്ടിയിലെട്ടോ വക്കല് മൺചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചി ട്ട് അഴിക് സവാള കട്ട് ചെയ്തിടാ ഇ എന്നിട്ട യിക്ക് സവാളിക്ക് കുറച്ച് ഹ് ഉപ്പും പിന്നെ ര രണ്ട് പച്ചമുളകും കറിവേ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടു ക എന്നിട്ട് അതിലേക്ക് പച എ തക്കാളി നമ്മള് കട്ട് ചെയ്തിട്ട് അതിട തക്കാളി കട്ട് ചെയ്തിട തക്കാളിയഈഎ സവാളീം കൂടെ ഒന്ന് വയഞ്ഞു വരുമ്പോൾ അയിക്ക് ഇഞ്ചി വെ പേസ്റ്റ്റ്റുന്റ്ണ്ടല്ലോ അത്ട ന്നിട്ട് ഇതും അല്ലല്ലല്ല ഞാന് മം പേസ്റ്റ് ചെയ്യലാ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യൻ എന്നിട്ട് അത് നല്ലവണ്ണം വഴ ചെടുത്തിട്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊ പൊടി പിന്നെ മീൻ മസാല ഈ നാലും കൂടെ ഇട്ടിട്ട് കുരുമുളോ പൊടി ഇട്ടിട്ട് നല്ലോണ്ണം മസ് എ പിന്നെ മസാലക്ക് നല്ലോണ്ണം ചേർത്ത ന്നിട്ട് പിന്നെ അയിക്ക് കൊറച്ച് പുളിവെള്ളം ഒഴിക്കുക ന്നിട്ട് എ മീൻ ഇട്ടിങ്ങാണ്ട് വേവിച്ചി വേവിക്ക എന്നിട്ട് അങ്ങനെ വേ നല്ലോണം കൊർച്ച് അത്യാവശ്യം വേവ് വേവാനാക്ക അത് വ് ആ അങ്ങ തെന്നെ എന്നിട്ട് പിന്നെ അയിക്ക് തേങ്ങക്ക് വേണ്ടിയിട്ട് തേങ്ങ വ വർത്ത് അരക്കാൻ വാണ്ടിയിട്ട് ഏ ഒരു ചട്ടിയിൽ ചീൻ ചട്ടി ഇണ്ടാവോല്ലേ അയിൽ കൊർച്ച് വെൾ ച്ചെണ്ണ ഒഴി ട്ട് പിന്നെ വെലിയ ജീരകും പിന്നെ തേങ്ങിമം അഹ് പോലെ രണ്ട് ചെറുള്ളി പിന്നെ ഏ കുരുമൊൾക് സാദാ കുരുമൊൾക് ഇല്ലെ അതും ഇട്ട്ങ്ങാണ്ട് കൊർച്ച് മഞ്ഞ പൊടി മീംമസാലിം കറിവേപ്പിലിം ഇട്ട്കാണ്ട് വർത്ത് ഇട്ക്കാ തേങ്ങനെ വർത്ത് ഇട്ക്കാ ആ ഇന്നട്ട് പിന്നെ അതിനെ പേസ്റ്റ് ആക്കി ഇട്ത്ത്ട്ട് ഇ മീം വേവാവുമ്പോ അയ്ക്ക് ഒഴി ഒഴിച്ചിട്ട് എന്താ പിന്നെ അയ്ക്ക് ഉം വേറെ കൊർച്ച് എണ്ണ വേറെ ഒര് ചട്ടിൽ മൂപ്പിച്ച് ഇട്ക്കാ അയിക്ക് എണ്ണിക്ക് പിന്നെ കൊർച്ച് കട്ക് അത് പോലെ ഉ ഉലുവ ഏ കറിവേപ്പില വറ്റൽ മൊളക് ഇട്ടിട്ട് എന്താ നന്നായിട്ട് അങ്ങട്ട് മുപ്പിച്ച് ഇട്ത്തിട്ട് ഏ കട്ക് അർത്തിട്ട് ഇതീക്ക് ഒഴ്ക്ക ഈ ഒരു മീൻ ഫിഷ് കറീക്ക് ഒഴ്ക്കാ അങ്ങനെ ആ നീ നിങ്ങൾ ചെയ്യൽ ഇല്ല അങ്ങനെ
ആ ഞങ്ങക്ക് ഇവ്ടെ
മൊളകിട്ട കറിയാവും ലെ ആ ഞാൻ കാര്യായിട്ട് വെക്കല് മൊളകിട്ട കറി പിന്നെയാണ് പിന്നെ എപ്പഴെലും ഒക്കെ ഇങ്ങനെ ഏ ദോശ ദോശ ഇണ്ടാക്കോലോ ദോശ ഇണ്ടാക്കൂലെ ആ ദോശേക്ക് ആണെങ്കിൽ പിന്നെ ആ അപ്പൊക്കെ ഇങ്ങനെ മൊളകിട്ട കറി ഏ ല്ല ഏ തേങ്ങ വർത്ത് അരച്ച് ട്ട് ഇണ്ടാക്കും
ആ മൊളകിട്ട കറിയാവുമ്പോ കൊർച്ചൂടെ എളു പ്പത്തിൽ ഒണ്ടാ
ആ ഇണ്ടാക്കാ ഇൻക്ക് ഇഷ്ടം മൊളകിട്ട കറി തന്നെയാണ് പിന്നെ ഇങ്ങനെ ദോശയൊക്കെ ഇണ്ടാക്കുമ്പോ അയിൽക്ക് മാത്രായിട്ട് അങ്ങനെ ഇണ്ടാക്കും വേണ്ട വേണ്ട രണ്ട് നേരോന്നും വെക്കണ്ട അങ്ങനെ
എന്താ സ്പെഷ്യല് ബിരിയാണിയാണോ അൽഫാം അങ്ങെ ആഹ് ഉം ക്കും കുക്കിങ് ഭയങ്കര ഇഷ്ടാ ല്ലെ
കുക്കിങ് ഇഷ്ട അങ്ങനെയൊന്നും ഇല്ല എല്ലാണ്ടാക്കും ഇനി അറിയാത്തതാണെങ്കിലും യൂട്യൂബ് നോക്കിട്ടേലും ഇണ്ടാക്കും
ആഹ് മടിയൊന്നും ഇല്ലല്ലോ
ഏയ് ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നൊന്നുല്ല ഫ്രൈഡ്റൈസ് അതുപോലെ അങ്ങ അത്തൊക്കെ ആണെങ്കിൽന്നെ യൂട്യൂബ് നോക്കിയുണ്ടാക്കും അത് ചിലപ്പോ ഒരുവെട്ടംഉണ്ടാക്കിയാലൊന്നും പെട്ടെന്ന് മ ഫെഡ്രഴ്സ് അധികം ഉണ്ടാക്കലില്ല കാരണം മോൾക്ക് പിന്നെ കോഴിമുട്ട ചിക്കി ഇടുവല്ലേ അയ്ല് അതു പിന്ന പിന്നെ ഏഹ് ഫ്രൈഡ് റൈസ് ആണല്ലോ മൻ ന്തി ഇണ്ടാക്കും കാര്യയായിട്ട് പിന്നെ ബിരിയാണി അത് രണ്ടുതന്നെ കരി
ആഹ് വെജിറ്റബിൾ വെച്ചുള്ള ഫ്രൈഡ് റൈസും ആ ഇവിടെ എല്ലാം തിന്നോളും. അത്യാവശ്യം എന്നാലും ചിക്കനും, മീനും, ഒക്കെ വേണം
അതിന്റെകൂടെ മീന് ചി ക്കനും മിനെക്കെ വേണം. പിന്നെ മഴയൊക്കെയുണ്ടായിരുന്ന അവിടെ
ആ ഇവിടെ രണ്ടു ദിവസായിട്ട് മഴ ആണ് വൈകുന്നേരം ആവുമ്പോ പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോ കൊറേ ദിവസായിട്ട് ഇില്ലായിരുന്ന് ഈ മഴ പെയ്ത് കഴിയുമ്പോ ഒരു പ്രശ്നം ന്താന്ന് വെച്ചാമഴ പെയ്ത് കഴി കൊർച്ച്ഭയങ്കര ചൂടാ അന്നേരം ഭയങ്കര തണുപ്പാ
അത് ശരിയാണ് നല്ല ചൂട് നല്ല ചൂട് ഇപ്രാവശ്യം ചൂട് നല്ലണ്ടായിരുന്നെ അതങ്ങട്ട് പിന്നെ അന്തരീക്ഷം ഇങ്ങട്ട് തണുത്ത് വരാൻ വേണ്ടിട്ടെനല്ല പാടാണിപ്പം
ആ അതെ
അതാണ് കൊർച്ചു മഴഅധികം പെയ്യണം ന്നാലെഉള്ളു ഇപ്പതനെട്ട് റെഡി ആവുള്ളൂ ചൂട് ചൂടുണ്ട്, മഴണ്ട് മഴ ഇന്ന് ഒരു മൂ രണ്ടര മുതല് അത്യാവശ്യം നല്ല മഴ പെയ്തു ഒരു അഞ്ച് അഞ്ചര വരെക്കെ പക്ഷെ ചൂടിന് കൊറവൊന്നുല്ല.
ഇവിടെ ഭയ ഭയങ്കരായിട്ട് മഴ പെയ്യത്തും ഇല്ല അതാ പ്രശ്നം ഇവിടെ ജസ്റ്റ് ഒന്ന് ചാറിട്ട് പിന്നെ പെയ്തില്ല പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പം വീണ്ടും വരും
ആഹ് അങ്ങനെ ചാരുമ്പോഴാണ് ചൂട് കൂടുതലാവുന്നത് ചൂട് കൂടും കുമ്മിടീയിട്ട് കൂടും അതാ പ്രശ്നം
നന്നായിട്ട് ഒന്ന് പെയ്ത് അങ്ങ് മാറുവാണേ
ആ അപ്പൊപിന്നെ പ്രശ്നല്ലാതെ അതുശരിയാ പിന്നെ ഏതെലു വ ക്കെയൂണ്ടോ
ആ വർക്കായിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ പഠിത്തം കഴിഞ്ഞതേ ഉള്ളേ ആ ആ ബിഎഡ് ബിഎഡ് ആയിരുന്നു അത് കഴിഞ്ഞു ഇപ്പം ജോലി നോക്കുന്നുണ്ട് ആ എക്സാമോക്കെ എഴുതുന്നുണ്ട്
എക്സാമൊക്കെ എഴുതിയോ
ആഹ് എഴുതുന്നുണ്ട്
അത് ശെരി ഉം ഞാന് ടി ടി സി ഇതുകഴിഞ്ഞ്
ആഹ്
മം ടി ടി സി ചെയ്തു പക്ഷെ കേറിയിരുന്നു പിന്നെ ഞാന് രണ്ടാമത്തെ മോളെ പ്രഗ്നൻറ്റായപ്പത്തേന് അങ്ങ് നിർത്തി പ്രഗ്നൻറ്റ് ഡെലിവറി ടൈം ആ പ്പാണ് നിർത്തിയത് പിന്നെ അവളെ പ്രഗ്ന ഡെലിവറി റിക്കഴിഞാണ് സൗദിയിലൊന്നു പോയി ഒരു വർഷം നിന്നുപോന്ന് മൂന്നാമത്തെ ആളെ പിന്നെ പ്രഗ്നന്റായി പിന്നെയിപ്പോ അവൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ അവര് രണ്ടുപേരും കുറച്ചൊന്നു ആവ ത്രേയ മം ആ രണ്ടുപേരും ഒരുമിച്ചി ഇവിടെ നിർത്തിപോയ ശരിയാവുല്ല ഒരാളെ നേ ഏൽപ്പിക്കാനാക്കിയാലും രണ്ടുപേരും കൂടെ ആയകൊണ്ട് ശരിയാകുവേ അടുത്ത വർഷമൊക്കെ ആകുമ്പോ പിന്നെ ഏ
ഭയങ്കര വഴക്കാണോ
ആ വഴക്ക് അത്യാവശ്യമുണ്ട് ഒന്നര വയസ് സ് മാറ്റൊള്ളൂ രണ്ടുപേരും അപ്പോ പിന്നെ അതിന്റേതായിട്ട് നല്ല വഴക്കും കാര്യങ്ങളൊക്കെണ്ട് പിന്നെ ഇവിടെല്ല സൗദിയിലാണ് ആ പുറത്ത ആള് പുറത്ത
മം
മ് വരും അടുത്താഴ്ച യുദ്ധണ് ആദ്യത് യുദ്ധത്തിന്റെ പ്രശ്നുണ്ട്
ആ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവല്ലേ
വരുണ ആ അതെ അതെ ശരിയാ വരണ്‌ണ്ട് പ്പ ഞ ഞായറാഴ്ച എത്തും ഇരുപത്തിനാലാംന്തി ക്കോ എനിക്ക് മൂന്നാള്
ആ ആ ഇത് ഉം വേറെ എന്തൊണ്ട് അപ്പൊ രാവിലെ തൊട്ട് എന്ത് ചെയ്യും പു പുസ്തകൊക്കെ വായിക്കുവോ ആ
ബുക്ക് വായിക്കൊന്നില്ല ട്ടോ അതിന്റെ ടൈം ഒന്നും ഇല്ല രാവിലെ ഇതുപോലെ നീച്ച കാര്യായിട്ട് പണി ഉണ്ടാവും മക്കളെ നോക്കലും വീട്ടിലെ കാര്യങ്ങളൊക്കായിട്ട് ഉച്ചവരെ പണിയാണ് ഉച്ചയ്ക്കൊന്നു റസ്റ്റെടുക്കും നാല് മണിക്ക്ണിച്ചാ പിന്നെ അവര്ക്ക് സ്--‌ സ്നാക്സ് ഇണ്ടാക്കലും കൊടുക്കലും
ആ കെടക്കുമ്പം താമ സിക്കും അല്ലേ
കെടക്കാൻ ഇതാ പത്ത് പത്തര ആ ടൈംമാകുമ്പത്തിനും കെടക്കും
ആ ഈ ഓട്ടം കഴിയുമ്പഴത്തേക്കും ഭയങ്കര ഷ്
ആ അതിനാണ് ഉച്ച കൊറച്ച് ഇത്രേം കടക്കും ഇന്നിട്ട് ആ ക്ഷീണൊന്നു മാറ്റിയെയ്ന് ശേഷള്ളൂ പിന്നെ
ആ സ്കൂള് തൊറന്ന് കഴിഞ്ഞാ പിന്നെ പ്രശ്ന ഇല്ലല്ലോ
പിന്നെ ആ ഒരു ഒമ്പത് മണിവരെല്ലാ ഒരു തെരക്ക്
ആ എല്ലാം വാങ്ങിക്കയൊക്കെ ചെയ്തോ
യൂണിഫോം വാങ്ങി ഞാൻ കൊടുത്തിട്ട്ണ്ട് ഇഞ്ഞ് പിന്നെ അടുത്തത് ബുക്ക്
ആഹ്
ഓ പിന്നെ വെ വെ ഹസ്ബന്റ് വരുമ്പോ കൊൻ്റും ബാഗ് പെൻസില് ആ വക ഐറ്റംസൊക്കെ
ഉവ്വോ ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പയില്ല പിന്നെ വേറെതാ ഇനി നാളെ എന്തോ ഈ അവധിയായിട്ട് എങ്ങും പോയില്ലെ
എല്ലേജു ചൂടായത് കാരണം എങ്ങട്ടും പോയിട്ടില്ല ഇനി പെരുന്നാൾ വര ഇല്ലല്ലേ അപ്പൊ പിന്നെ പെരുന്നാക്ക് പോണം ആ പെരുന്നാക്ക് പോ ചൂടായത് കാരണം എങ്ങട്ടും ആ വലിയ പെരുന്നാളാണ് ഇരുത്തേഴാം തിയ്യതി വരുന്നതേ ഈ ഇരുപത്തേഴാം തിയതി വരുന്നെ വലിയപെരുന്നാളെ അപ്പൊ ചെർത് ചെറിയപെരുന്നാള് ഉം നോമ്പിന്റെ പെരുന്നാള് കഴിഞ്ഞു ഇനി അടുത്തത് ബലിയ പെരുന്നാള്ണ്ട് വലിയ പെരുന്നാള് പ്പൊ ഈ ഇരുവത്തി ഇത് ഹജ്ജ് ബക്രീദ് ന്ന് പറയും ഹജ്ജിന്റെ പെരുന്നാ മറ്റേത് നോമ്പിന്റെ പെരുന്നാള്
ആഹ് അല്ല നോയ്ബിന്റെ പെരുന്നാൾ കഴിഞ് അറിഞ്ഞായിരുന്നു ഞാൻ സാധ വല്യ പെരുന്നാളെന്ന്
ആഹാ നോമ്പിന്റെപെരുന്നാള് നോമ്പി പെരുന്നാളാണെങ്കി ചെറിയെരുന്നാള് പിന്നെ ഹജ്ജിന്റെരുന്നാളാണെങ്കില് വലിയ പെരുന്നാള് അങ്ങനെയാണ്
ആണോ
ഉം അ അതറിയാണ്ടാവൂലലെ
ഇവിടങ്ങനെ
പിന്നെ വേറെന്താ വിശേഷം പെരുന്നാളാവനായി അതിന്റെ ഓരൊ തിരക്കിലും കാര്യങ്ങളും കൂടൊരു തിരക്ക് കണ് സ്കൂള് തുറക്കല് പെരുന്നാള് ഒകൂടിയൊരു തെരക്കാണ് ന്നറ
സ്കൂളെന്നാ തുറക്ക്ന്നെ അവിടെ
സ്കൂള് ഒന്നാന്തിയല്ലേ ജൂൺ ഒന്നിന് ജൂൺ ഒന്നിന് ജൂൺ ഒന്ന് ഉം
ആണോ ഈ വട്ടം അഞ്ചിനോ മൂന്നിനോ എങ്ങോണ്ടോ പറയുന്ന ട്ടോ
അല്ലല മൂന്നിന് ഒന്നിനാണ്ന്നാ പറഞീന്ന് ഇനി എന്താന്നറിയില്ലാട്ടോ ഞാന് കറക്റ്റ് ഇനിക് അറിയില്ല ചോച്ച് കട്ടെ
അ അത്
ന്ന ഒക്കെ ടാ ന്ന ശരിട്ടോ ന്റെകുട്ടിയെ